പറഞ്ഞോ ട. ഏടാ, എന്താടാ, ഹെഡ്സെറ്റ് വലിച്ച് പൊട്ടിച്ചുകളഞ്ഞവൻ. വലിച്ചൂരിക്കൊണ്ടോടി കളഞ്ഞു ഹെഡ്സെറ്റ് പൊട്ടിച്ചു കളഞ്ഞിട്ടു. പൊട്ടിച്ചു അത്, ഞാൻ വാങ്ങിച്ച് ഒരാഴ്ച പോലും ആയില്ലടാ, ഹയ്യോ.
അയ്യോ, ഗ്യാരണ്ടി ഒന്നൂല്ലേ.?
വാറന്റിയൊണ്ട്, പക്ഷെ ഇത് വലിച്ചു പൊട്ടിച്ചത് കൊണ്ട് എനിക്കറിയത്തില്ല.
ആഹ്, ആഹ്, ആഹ് ഓക്കെ ആയോ അപ്പൊ?
ഉം, ഒരു, സൈഡ് പൊട്ടിപ്പോയി, പറഞ്ഞൊ, പറഞ്ഞൊ, പറഞ്ഞൊ.
ആഹ്, ആഹ്, ആഹ് അപ്പൊ, പിന്നെ എന്തൊക്കെയാ, എവിടക്കൊക്കെ ട്രിപ്പ് പോവാറ്?
ഈ അടുത്ത് ബീച്ചിലേക്കേ പോകാറുള്ളൂ, എങ്ങോട്ടും പുറത്തേക്ക് എങ്ങോട്ടും അധികം പോവാറില്ല. ഹലോ ഹലോ, കേക്കുന്നൊണ്ടോ? ഹലോ ഹലോ ഹലോ ഹലോ, ഹലോ ഹലോ
ഹലോ